പറ്റ്ന്നുണ്ടോ
ഹലോ ഹലോ ആഹ് ചെറ്ങ്ങനെയേക്കുന്നേ ഏഹ് ആഹ് ഇപ്പ കേക്കുന്നുണ്ട് അഹ് നെറ്റ്‌വർക്ക് ഇഷ്യൂ ഉണ്ടെനിക്ക് ഹലോ ആഹ് ആഹ് ഭക്ഷണായ് കഴിച്ചോ
ആഹ് കഴിച്ചു
ഉം എന്താക്ക ഹൗസ് വൈഫാണോ
ആഹ് ആണു അവ്ടെ ആഹ് രണ്ടു പേരുണ്ട് സ്കൂളി പോയതാ
ആഹ് ഞാ ഒരു മിനിറ്റേ അത് എന്താന്നറ്ഞ്ഞൂടാ ശരിക്കും കേൾക്കാ പറ്റുന്നില്ല ഞാനൊന്ന് മാറി നോക്കട്ടേട്ടോ നെറ്റ്‌വർക്ക് ഇഷ്യൂണ്ട് ഓൾറെഡി
ആഹ്
ആഹ് ഇപ്പൊ പറ്റ്ന്നുണ്ട് ന്നാലും ചെറിയ രീതിക്കായേക്കുന്നേ ഉം കുട്ടിയള്ണ്ടോ?
ആഹ് കുട്ടിയള് രണ്ട് പേരുണ്ട് സ്കൂളി പോയെ എൽ കെ ജിയില് പഠിക്ക്ണ രണ്ട് പേരുണ്ട്
ആഹ് പിന്നെ വീട്ടില് വേറെ ആരൊക്കെണ്ട്?
വീട്ടില് ഭർത്താവ് പിന്നെ ഭർത്താവിന്റെ ഉമ്മണ്ട് ഉമ്മ ഇപ്പൊയില്ല ഇമ്മ ഇവിടെ എടുത്ത് ഏട്ടന്റെ വീട് ഇവടെ അട്ത്ത് തന്നെയാണ് അപ്പ അവിടെ അവ്ടെ?
ഇവിടെ ഞാന് ജ്യേഷ്ഠത്തി ജ്യേഷ്ഠന് ജ്യേഷ്ഠൻ ഗൾഫിലാണ് ഉപ്പാവും ഗൾഫിലാണ് ഉമ്മ പിന്നെ ഉമ്മാന്റെ ഉമ്മ എന്റെ ഹസ്ബൻഡ് നാട്ടിലാ വർക്കെയ്യുന്നെ ജേഷ്ഠത്തിന്റെ ഹസ്ബൻഡ് പൊറത്താ വർക്കെയ്യുന്നേ ഉം എന്റെ ഹസ്ബൻഡ് ഇവടെ നാട്ടില് അവ്ടെ ഹസ്ബൻഡിന്റെ നാട്ടിലാ വർക്കെയ്യുന്നേ ഉം
മക്കള് ഇല്ലേ?
പ്പായിട്ടില്ലാ ഇപ്പം പ്രഗ്നന്റാണ്
ആഹ് ഇപ്പ എത്ര
വോ
എത്രമാസായി
ഇപ്പാറുമാസം നടന്നോണ്ടിരിക്കാന്നു ആഹ്
അല്ലല്ലോ
ഓഹ്
ബുദ്ധിമുട്ടൊന്നുല്ലല്ലോ
ചെറിയ രീതിക്ക്ണ്ട് ഉം റസ്റ്റിലാണ് രണ്ട് തവണ മിസ്കേരേജാ
ആഹ് ആഹ് അങ്ങനെല്ലേ എന്താ വേറെ ആഹ്
വേറെ കൊഴ്പ്പങ്ങളൊന്നില്ല ബെഡ് റെസ്റ്റ് പറ്ഞ്ഞതാണത്. രണ്ട് തവണ അ പോയതല്ലേന്ന് പറഞ്ഞിട്ട് ആഹ് ഇട്ന്നോന്നൊക്കെ ചോയ്ച്ച് ചോദിച്ചതാ പിന്നെ സ്റ്റിച്ച്ടാൻ നിന്നില്ല റെസ്റ്റെടുത്താ മതിന്ന് പറഞ്ഞത് മാത്രം കൊഴപ്പങ്ങളെ കാണുന്നില്ല അങ്ങനെ റസ്റ്റെട് തി ഉം അങ്ങനെ അവരും ചെയ്തു ഇപ്പാറു മാസായി എന്നാലും പേടിണ്ട് ഏഹ്
ആഹ് ശരിയായി വെരട്ടൊക്കെ
ആ അതെ ഉം കുട്ടികളൊക്കെ വരാനായില്ലേ?
ആഹ വരാനായി നാലെ നാലര മുക്കാലാആവും ചെലപ്പോ?
ഉ സ്കൂൾ വണ്ടീലാണോ വിട്ടത്.
ബസ്സിലാണ് ആഹ ബസ്സിലാണ് ബസ്സുണ്ട് ഇവിടുന്ന് ആവുമ്പോ വീട്ണ്ട് പക്ഷെ എന്നാലും രണ്ടാമത്തെ ട്രിപ്പ ആണ് അപ്പൊ പിന്നെ നേരെ വ ഏ നിരോധ് -
ആ ആണല്ലേ ഞങ്ങള് പഠിക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായത് കോളേജ് ബസ് മൊത്തം കറങ്ങിട്ടൊക്കെ ആയിട്ടേ വരുള്ളൂ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ പോയിട്ട് അപ്പൊ കൊറേ ലേറ്റ് ആകും അഞ്ചുമ മണിയൊക്കെ ആകും.
ആവുല്ലേ?
ഉ പ്ലസ ടു പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായത് ഞാൻ വിമൻസ് കോളേജിലാ പഠിച്ചതു ഹഹ ഉ ഇങ്ങള് എത്ര വരെ പടിച്ചോ ഓ
ഞാനും പ്ലസ്റ്റുവരെ
ആ് ഞാനും പ്ലസ് ടു വരെേ പോയുള്ളു പിന്നെ കല്യാണായി പിന്നെപ്രഗ്നന്റ് ആയി അതെ ഇനി പഠിക്കാൻ താല്പര്യംണ്ടോ?
ആഹ് ഉണ്ട് എന്നാലും എപ്പോ പറഞ്ഞെ
കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞാ നമുക്ക് പോവാ അതിന് ത തടസ്സങ്ങളൊന്നും ഇല്ലെങ്കില് ആഹ്
ആഹ് വല്യ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ ആഹ്
നോക്കണം
നോക്കണം അല്ലെങ്കിലും
ഒക്കെ ചെയ്യലുണ്ടോ വീട്ട്ന്ന് ടൈലറിങ് ക്രാഫ്റ്റ് അങ്ങനത്തെ എന്തെങ്കിലും
ഉം ടൈലറിങ്ങൊക്കെ തുടങ്ങാന് നമ്മുക്ക് സ യമ്മ് അറിയും നമ്മക്ക് നമ്മുക്ക്ള്ളതന്നെ എന്താ അങ്ങനെക്കടിക്കുള്ളൂ പുറത്തേക്കൊന്നും കൊടുക്കലില്ല
ആണില്ലേ കുട്ടികളെ ഡ്രെസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യലായിരിക്കും ഉം
അല്ല കുട്ടികള് ബോയിസാണ് അപ്പൊ ഓരിക്ക് ചെല്പ്പോ നിക്കറ് അങ്ങത്തതൊക്കെ ങ്ങ അല്ലാ അത് ഒക്കെ പിന്നെ പൊറത്തുന്ന് വാങ്ങലാണ്
ആണല്ലേ ബോയ്സിന്റ അർണിയല്ലേ അപ്പൊ
ഇല്ല ആതില് ഞാൻ പിന്നെ ഇവർക്ക് കടെന്ന് വാങ്ങല് അത് പിന്നെ എന്താ അങ്ങനെ കൃത്യായിട്ട് ശാസിച്ചിട്ടൊന്നുല്ല അല്ല അത് അല്ലാതെ പിന്നെ ജാ പന് കിട്ടുന്നില്ല എന്നാലും അറിയും നോക്കിയാലൊക്കെ ഒന്ന് കിട്ടും ഷർട്ടൊക്കെ അടിക്കലൊക്കെ ഉണ്ട്
ആഹ് എന്റെ ഉമ്മാ അങ്ങനെ ബോയ്സിന്റെ ഷർട്ടും ഡ്രസ്സൊന്നും അടിക്കില്ല ഗേൾസിന്റെയാ ഉമ്മ ടൈയിലറാണ് ഇപ്പൊ അങ്ങനെ ഏതായിട്ട് ചെയ്യുന്നില്ലാന്നെ ഉള്ളു മുമ്പൊക്കെ നമുക്ക് ഫുള്ള് ഡ്രസ്സ് അടച്ച് തന്നിട്ട് തന്നെ ഇടലായിരുന്നു ഇപ്പഴാണ് പിന്നേം കല്യാണക്ക കഴിഞ്ഞപ്പഴാണ് പിന്നെ റെഡിമെഡ് ഒക്കെ അവിടുന്നും ഇവിടുന്നക്കെ കൊണ്ടുവരുവല്ലോ കല്യാണത്തിനും കൽ ല്യാണത്തി വീട്ടിന്നും അവിടുന്നൊക്കെ കൊണ്ടുവരവല്ലോ അപ്പൊ പിന്നെ വേണ്ടല്ലോ ഡ്രസ്സ് ഉണ്ടല്ലോ കൊറെ ഉണ്ട്
എങ്കി പിന്നെ മോൾക്ക് വേണ്ടി എങ്കി പിന്നെ എല്ലാരും റെഡിമേഡിന്റെ പിന്നാലെ അല്ലെ
ള് ആഹ് ഇങ്ങനെ ഇത് മെറ്റീരിയൽ എടുത്തിട്ട് ആഹ് ഫങ്ങ്ഷനൊക്കെ ഡ്രസ്സ് കോഡൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടാണ് അത് ഏട്ടത്തി ആയത് കൊണ്ട് രണ്ടാൾക്കും ഒരുപോലെ ഇടാനൊക്കെ ഭയങ്കര ഇഷ്ട്ടാണ്
ആഹ് ആഹ്
ഉം പിന്നെ നമ്മക്ക് ഇഷ്ട്ടൊള്ള ലേയ്സും അതി ഇതൊക്കെ വെക്കാ അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഞാനടിക്കലില്ല സ്റ്റിച്ച് ചെയ്യും അത്യാവശ്യം ഇങ്ങനെ സൈഡ്കളിലെദ് കി ജസ്റ്റ് ഇങ്ങനെ സൈഡ് കീറിയത് കട്ടിങ്ങ് ങ്ങൻത്തെ ഒന്നും അറിഞ്ഞുകൂടാ അതെക് ക്കെ ഉമ്മയാ ആഹ് ഉമ്മയാ ചെയ്യുന്നെ നിങ്ങക്ക് കട്ടിങ്ങ് അറിയോ
ആഹ് കട്ടിങ്ങ് അറിയും ഞാൻ ഇങ്ങനെന്തെങ്കിലു ഒക്കെ ഫങ്ഷൻസ് ഉണ്ടാകുമ്പോ ഞാനെന്താണ് കല്ല്യാണൊക്കെ ആകുമ്പോ ആഹ് തുണി മുറിച്ചെടുത്ത് അങ്ങനെ അത് ഡ്രസ്സ്‌ കോഡ്ആകും
അത് നല്ലതാ ശരിക്കു അർഞ്ഞാല് ആഹ് എനിക്ക് കട്ട് ട്ടിങ്ങ് അറിഞ്ഞൂടാ ശരിക്കും ഈ സ്റ്റിച്ചിങ്ങില് കട്ടിംങ്ങ് ആണത്രെ പഠിക്കേണ്ടത് എനിക്കറിഞ്ഞൂടാ കട്ടിങ്ങ് ശരിയായി കഴിഞ്ഞാല് സ്റ്റിച്ചിങ്ങ് എളുപ്പാകൂന്ന് പറയുന്ന് കേക്കാ
സ്റ്റിച്ച് ചെയ്യാൻ വല്ല്യ പണിയൊന്നും ഇല്ലല്ലോ ക്ക്‌ ആ അളവിനനുസരിച്ച് അങ്ങനെ ഒന്ന്
അതെ ഇപ്പൊ പലതരം മെഷീനൊക്കെ വന്നല്ലോ ഇലക്ട്രിക്കലായിട്ട് ഉം പെട്ടന്ന് ആവുന്നതല്ലേ ഉം തെ എവിടെ മറ്റേ ചവിട്ടുന്നതാ ചവിട്ടുന്ന മെഷീനാ പക്ഷേ എന്റെ എളേമാൻ മോളെടുത്തുണ്ട് മറ്റേ എന്താ ആ ഒരു ചെറിയ മെഷീനില്ലേ ആഹ് ഒരു വയ്റ്റ് കളറ് വരുന്നത് അതാണ് അവളടുത്തുള്ളത് ഉം
അതിന് നല്ല വെലയാണ്
ആഹ് ആഹ് അതെ പക്ഷേ ഉമ്മാക്ക് ഇതാണ് അടി ച്ച് ശീലം പണ്ടന്നേ ഉപ്പ വാങ്ങിക്കൊടുത്ത മെഷീനാന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ മാറ്റൂലാ അതെ എനിക്ക് താല്പര്യം ഉണ്ട് പഠിക്ക ക്കാന് പക്ഷേപ്പ പറ്റൂലല്ലോന്ന് വിചാ വിചാരിച്ചിട്ടാണ് അനങ്ങാതിരിക്കുന്നെ ഉം അതെ ആഹ് അതേ റെസ്റ്റ് റസ്റ്റിലാണ് ഉം പിന്നെന്തൊക്കെ ചായയും കടിയൊക്കെ ആയോ
ഇല്ലാ ഒക്കെണ്ടാക്കണൊള്ളൂ ഓല് വരുമ്പോത്തിന് എന്തെങ്കിലും ഓപ്പിക്കണം
ഉം അവിടെ അങ്ങോട്ട് ചായ തന്നെഅല്ലേ വെക്കല് ചായയല്ലേ ചായയല്ലേ അങ്ങോട്ട് വെക്കല് ആണല്ലേ ഞങ്ങളുടെ ഹസ്ബന്റ്ന്റെ നാട്ടില് കോഫിയിയാണ് ഞങ്ങൾക്ക് കാപ്പി ഉം അത് ഞങ്ങൾക്ക് തോ ട്ട ഉണ്ട് കോഫിന്റെ കൃഷിയാണ് ഇവിടെ അപ്പോ കോഫിയാണ് മെയിന് അതേ
നല്ല കോഫി കിട്ടും ചെയ്യല്ലോലേ അങ്ങനെ ഇങ്ങള് പൊടിക്കലുണ്ടോ
മുമ്മുന്നേ വീട്ടിൽ നിന്ന് തന്നെ പൊടിക്കലുണ്ടായിരുന്നുത്രയും ഇപ്പ അങ്ങനെ ഇല്ല ഞാൻ പോയിട്ടൊന്നും കണ്ടിട്ടില്ല പൊടിക്കുന്നത് മില്ല് പോയിട്ട് കൊണ്ടോയിട്ട് ഇങ്ങനെ ചെയ്യലാണ് പക്ഷേ മുമ്പ് വീട്ടിന്നന്നെ ചെയ്യലുണ്ടായിരുന്നു പറഞ്ഞുമ്മ ഹസ്ബന്റിന്റെ ഉമ്മ ഒക്കെ ചെയ്യലുണ്ടായിരുന്നു മറ്റേ ആ കാ കാ പിന്നെ മേലള്ള ഇതില്ലേ തോടൊക്കെ വേർതി ക്കണം എന്നിട്ട് അതിന്റെ കുരു മാത്രം എടു ക്കണം അങ്ങനെയൊക്കെ ചെയ്യലുണ്ടായിരുന്നു മുമ്പ് അതൊക്കെ കൊടുത്തു ആ സാധനൊക്കെ അതിന്റെ മെഷീനൊക്കെണ്ട് അതൊക്കെ കൊടുത്തു ഉം നിങ്ങള അങ്ങോട്ടൊക്കെ കാപ്പി ആയിരിക്കില്ല അടക്ക കൃഷിയൊക്കെ ആയിരിക്കും അല്ലേ
ആഹ് ന്നാ ഞങ്ങളെവിട്ക്കും ആഹ്
അതെ കവുങ്ങിന്റെ കൃഷിയായിരിക്കും ഉം ഞങ്ങടെ നാട്ടില് പിന്നെ തെങ്ങ് മാത്രള്ളൂ ആഹ് ഇവിടെ തെങ്ങാണ് ഹസ്ബൻന്റിന്റെ ആ റബ്ബർ ഇങ്ങോട്ട് കുറവാണ് എന്നാലും ഉണ്ട് ചിലയിടത്തൊക്കെ ഉണ്ട്
ആഹ്
അധികവും തെങ്ങന്നെയാണ് തേങ്ങേന്റെ ഉആ പാട്ടത്തിനെടുത്തിട്ട് അങ്ങനെ കൊറെ പേര് ചെംബിസിനസ്സ് ചെയ്യുന്നവരുണ്ട് അടുത്തന്നെ ഇണ്ട് വെളിച്ചെണ്ണാട്ടുന്നവരൊക്കെ ഇണ്ട് അടുത്ത് വീടുണ്ട്
ആഹ്
അവന് മറ്റേ കൊപ്പ്രന്റെ വല്ല്യ കള ക്കെ അല്ലേ കൊപ്ര ഒണക്കാനുള്ളത് അതിന്റെ ഇണ്ട് ഇവരന്നെ വെളി വെളിച്ചെണ്ണ വിക്ക്ന്ന്ണ്ട് ഓഹ് മില്ല് അ മില്ലില്ല അവര് പുറത്തുന്ന് ആക്കി ആട്ടി കൊണ്ടുവരലാണ് തോന്നുന്നു വെളിച്ചെണ്ണക്ക് കുപ്പീല് അങ്ങനെ വാങ്ങിക്കലന്നാണ് ഇവിടെന്ന് നമ്മള് അവര്ടെ അടുത്തുന്ന് ഉം കൊപ്പ്രേന്റെ വലിയ കളങ്ങളും അതൊക്കെണ്ട് അങ്ങനെ ആക്കിട്ട് നമ്മള് തേങ്ങ അങ്ങനെ ഡയറക്റ്റ് അവർക്ക് കൊടുക്കലാണ് തേങ്ങ ഉണക്കാൻ വെക്കൂല ഒണക്കാൻ വെക്കാങ്കീ വാങ്ങും അവര് ഒണക്കീട്ട് കൊടുക്കുമ്പം റേറ്റ് കൂടുതല് കിട്ടു എങ്കിലും പിന്നെ നമ്മക്ക് മെനക്കേടാണ് ചെലപ്പോ മഴയൊക്കെ വന്നാല് ആ സ സമയത്ത് നമ്മക്ക് നഷ്ടം വരും പിന്നെ ചെലതിനൊക്കെ പൂപ്പല് കെട്ടി അങ്ങനൊക്കെ ആവും ഉം അപ്പൊ അവര് അങ്ങനെ വേണ്ട പോലെ ചെയ്തോളൂല്ലോ
നിങ്ങളെ വീട്ടില് കൃഷിക്ക്ണ്ടോ
കൃഷിയായിട്ട് അങ്ങനെ ഇല്ല തെങ്ങന്നെ യാണ്ള്ളത് പിന്നെ ആ വീട്ടാവശ്യത്തി ത്തിനുള്ളത് കോവ കാന്താരി കറിവേപ്പില അങ്ങനെയുള്ള മത്തങ്ങ അങ്ങനെയുള്ളതൊക്കെ ചെറുത്തി ചെറത്തി കൊറച്ച് കൊറച്ചുണ്ടാവും കോവയാണിപ്പോ മെയിനായിട്ട്ള്ളത് അവിടെണ്ടോ?
ആ ഇടെ അതേപോലെ തന്നെയ വായണ്ട് ഒക്കെ നമ്മളെ വീട വീട്ടില്
ആ വാഴയുണ്ട് ഇവിടെ വാഴ കപ്പക്ക അതൊക്കെണ്ട്
ആ കപ്പല്ലേ കപ്പ നിങ്ങവിടെ എന്താ പറയല്
ആഹ് കപ്പക്കായാന്ന് പറയും ഉം ഇടക്ക് നെറ്റ് വർക്ക് കട്ടാവുന്നുണ്ടല്ലേ
ആഹ്
എന്താന്ന് അറിഞ്ഞൂട എനക്ക് എല്ലെങ്കിലും വോയിസ് ചെറുങ്ങനെയ കേൾക്കുന്നെ എടക്ക് ഇത് ക ട്ടാവുന്നുണ്ട് ആ അപ്പൊ ആയില്ലേ വെക്കട്ടെ ആഹ് ആഹ് ശെരി ഓക്കെ